ആ കേൾക്കില്ലേ
അവിടെ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് ഓക്കെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം
ആ ഇവിടെ ഇരിക്കുന്നു
അതെ മഴയൊക്കെയൊണ്ടോ
പെയ്തിട്ട് പോയതെള്ളൂ ഇപ്പോ നല്ല വെയിലടിക്കുന്നുണ്ട്
ഓ അത് ശരി ഇന്ന് ഇവിടെ മഴ പെയ്തിട്ടേ ഇല്ല നല്ല വെയിലുണ്ടെന്ന് കുറച്ച് ദിവസത്തിന്ശേഷമാ
ആഹ് ഫുഡ് കഴിച്ച്
ആ ആ അയ് ശരി രാവിലത്തെ ഫുഡ് കഴിച്ചു പിന്നെ ഞാന് കുളി കഴിഞ്ഞു വന്നപ്പോ അവിലും നട്ട്സുംമൊക്കെ ഇട്ടിട്ട് ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കുടിച്ചു ഇനിയിപ്പോ ഉച്ചക്ക് കഴിക്കണം
സ്മൂത്തി ആയിട്ട് കുടിച്ചതാണോ
ആ സ്മൂത്തിയായിട്ട്
ഉം പിന്നെ കുട്ടികളൊക്കെ
ആ അവര് സ്കൂളില് പോയി ഉം ഇപ്പൊ ഫ്രീ ആണല്ലോ അല്ലല്ല എട്ട് വയസ്സും ആറ് വയസ്സും
അതെ അതെ ഉം
ആ അതെ
മൂന്നാം ക്ലാസില് മൂന്നാം ക്ലാസ്സില്
ആ മൂന്നാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ്സില്
മൂന്നാം ക്ലാസില്
ആഹ് ആ അപ്പൊ ട്ടം മനസ്സിലായില്ലേ അതെ ഒക്കെ പോയിയുണ്ടാവലേ വീട്ടി യെസ് സ്കൂളില് പോയിണ്ടാവും ഇതുവരെ വെക്കേഷൻ ആയി രുന്നല്ലോ രണ്ടു മാസം അപ്പൊ ഫുള്ള് വീട്ടില് നമുക്ക് ഇരിക്കപൊറുതി ഇല്ലായിരുന്നേ.
രണ്ടു പേരാവുമ്പം പിന്നെ പറയേണ്ട ആവശ്യം ഇല്ല.
ആ അതെ അതെ പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞാ വീട് ഉറങ്ങിെടക്കുന്ന പോലെ രാവിലെ ഒരു ഒമ്പതര ആകുമ്പോ അവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പണി നമുക്ക് ഫ്രീ ആവുമല്ലോ നമ്മളും പണി പെട്ടെന്ന് ഒതുക്കുവല്ലോ.
ആ
അപ്പോ പിന്നെ ഫ്രീ ആയിട്ട് സത്യംപറഞ്ഞാല്ഒരു പണിയും ഇല്ല.
ആ അവരുണ്ട ഉണ്ടായിരുന്നെങ്കി
ആ ആ അവരിങ്ങനെ സൗണ്ട് അവര് എന്റെ പുറകെനടക്കുവൊന്നില്ല. അവരിങ്ങനെ അവര് തമ്മിൽ അങ്ങോടും ഇങ്ങോടും ടി വി ഇട്ടാല് റിമോട്ട് എനിക്ക് നീ ഞാനിടുന്ന ചാനൽ നീ കാണ നിനക്ക് ഇഷ്ടമല്ല എനിക്ക അതാ ഇഷ്ടം അങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വയക്ക്ക്കൂടും രണ്ടപേ
വീട്ടിലൊരു ബഹളം കാണു വരുന്നല്ലേ ഇപ്പൊ ഒരു വെറുതൊയിരിക്കുന്നൊരു ദില്ലേ
ആ അതെ വെറുതെ ഇരിക്ക ഇനിയിപ്പോ അവര് വൈകുന്നേരം വരണം അപ്പൊ പിന്നേയും നമ്മള് മൈക്കടുത്ത്റങ്ങാനായി. അങ്ങനെ ആ രണ്ടു പേരും മദ്രസേൽ പോകുന്നുണ്ട്. ആ രണ്ടു പേരും ഒരാള് ചെറുത് രണ്ടാം ക്ലാസ്സിലും വലുത് നാലാം ക്ലാസ്സിലു ആയി നമ്മൾ മദ്രസെല് ഇവിടെ ഫസ്റ്റില് ചേർത്തു.
ആ ആ ആദ്യമേ ചേർത്തല്ലേ? ചെറിയ ആള് ഒന്നാം ക്ലാസ് സ്റ്റിലാ സ്കൂളില്?
സ്കൂളില് ഒന്നാം ക്ലാസ്സില് മദ്രസേല് രണ്ടാം ക്ലാസ്സില്.
നേരത്തെ ആക്കിയോ?
ആ നേരത്തെ ആ അത്ര അല്ല ആ അങ്ങനെ തന്നെ ആക്കാറ്. മറ്റ് മു മുത്തവളെ അങ്ങനെ തന്നെയ ആക്കിയത് ആറാം ക്ലാസിൽആറു വയസ്സില് ഒന്നാം ക്ലാസ്സിലല്ലേ
ഉം
അങ്ങനെ ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നന്ന് എല്ലാവരും ആദ്യൊക്കെ നമ്മളൊക്കെ ആവണ സമയത്ത് അഞ്ചാം ക്‌ളാ അഞ്ചു വയസ്സിലൊക്കെ അല്ലെങ്കിൽ നേരത്തെ ചേർത്തുവല്ലോ?
ഉം
ഇപ്പോ എനിക്ക് തോന്നണ് എൽ കെ ജി, യു കെ ജി, ഒക്കെ കഴിയുമ്പഴേക്ക് ഏഴ് വയസൊക്ക ആവുമ്പേഴ്ക്കു ഒന്നാം ക്ലാസ് സ്സിലൊക്കെ ചേർക്കുന്നെള്ളു. സാവധാനത്തിലാമക്കളെ ചേർത്തുന്നേ.
ആ സാ എല്ലാരും സാവധാനത്തിലാ ചേർക്കുന്നേ ഇപ്പൊ എന്റെ കൂടെ ഛൻ്റെ കൂടെ പഠിക്കുന്നവര് പിന്നെ വലിയ കൊച്ചുങ്ങളാണ്. കൂടുതൽ ഇവര് രണ്ട് മൂന്ന് പേരെ ഉള്ളു. അതെ സെയിം ഏജിനനുസരിച്ച് പോണ ക്ലാസുകളാ സ്കൂളിനും സെയി മാ പള്ളി മദ്രസയിലും
അതെ ആ അത അവര് അവ ഓരോരോരുത്തരും ഓരോ ഇതായിരിക്കും പക്ഷെ നമ്മള് ഇവിടെ ഈ വയസ്സിൽ തന്നെയാണ് ചേർക്കാറ്
ഉം ഞാൻ മൂന്നില ഇപ്പോ സ്‌ സ്കൂളിലും മദ്രസേലും അവള് മൂന്നിൽ തന്നെയാണ്
അതെ ആ അപ്പ നമ്മള് എന്താ പറയാ ഫസ്റ്റില് മദ്രസേൽ ചേർത്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നത്തെ വർഷ നമ്മള് സ്കൂളിൽ ചേർത്തുക
ആ ഇത് എൽ കെ ജി യു കെ ജി അങ്കവാടി കഴിഞ്ഞ് യു കെ ജിയിലയപ്പോഴാണ് ചേർത്തത് ഓക്കെ ഇപ്പ അവിടെ ആരയുണ്ടല്ലോ മദ്ര ഇതില് അര ക്ലാസ് ഉണ്ടല്ലോ കെ ജി സെക്ഷൻ ആയിട്ട്
അങ്ങനെയുണ്ടോ
ഇവിടെ അങ്ങെ ഉണ്ട് ഇവിയൊക്കെ അങ്ങനെയുണ്ട്
അതെ അത് ആ ആ അരക്ലാസ് എന്ന് പറയുമ്പോ എങ്ങനെയാഹ് ഹ് ഹ്
അതെ അവിടെ അങ്ങനെ പറഞ്ഞ കെ ജി ഇപ്പ കെ ജി ആയിട്ട് പോ കൂട്ട
ആ അല്ല ആ മദ്ര അവിടെ എന്താ പഠിപ്പിക്കുക അപ്പം നമ്മളിപ്പോ ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോ നമ്മള് ഹ അങ്ങനെ ലെറ്റേഴ്സണ് പഠിപ്പിക്കുന്നത്
ഇവിടെ അര ക്ലാസ്സിലാണ് ആലിഫുബാഗ് അങ്ങനെ അക്ഷരങ്ങൾ ആ പിന്നെ ഇല അങ്ങനെയുള്ളത് ബൈത്തുൻ
ആ ആ് ഇവിടെ ഒന്നാം ക്ലാസ്സല്ലേ അത് അതും അറബി മലയാളവും ഒന്നാം ക്ലാസ്സില്
ക്ലാസ്സിലാത് പഠി
ആഹ അപ്പൊ രണ്ടാം ക്ലാസ്സൽ എന്തുവാ
രണ്ടാം ക്ലാസ്സില് ഇതിനേക്കാഴ്ച കൂടെ ഇതാവും ആ അതായത് ഇച്ച കൂടെ വെച്ചി കൂടെ ഇത് ഓരോന്നിനും കുറിച്ച് പഠിപ്പിച്ച് തുടങ്ങും
ആ ഇവിടെ ആ ആ ആ ആ ന ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവും ഒരു നാ എന്നാ ഇവിടെ നാല് പുസ്തകമൊക്കെ ഉണ്ട് രണ്ടാം ക്ലാസ്സിൽ എത്തുമ്പോൾ
രണ്ടാം ക്ലാസ്സില എും ആ് ഇവിടെ രണ്ടാം ക്ലാസ്സില് എത്തിയപ്പോ ആ നാലുണ്ടായിരുന്നു ആ നാല്
ഖുറആാന് ആഹ വർക്ക് ബുക്കും ഉണ്ട് ആ അത് ശരിയാ ആ അങ്ങനെ എന്തായാലും പഠിക്കാനിപ്പ മക്കക്ക് എൻ എൻ നറയെ ഇണ്ട് എന്തായാലും ഏ സ്കൂളിലായാലും ആ സ്കൂളിലായാലും കൊറെ വിഷയങ്ങളുണ്ട് ഇപ്പ നമ്മളൊക്കെ പഠി ചിരുന്ന സമയത്ത് ഇംഗ്ലീഷമീഡിയല്ലാതെ അമ്മള് ഗവൺമെന്റ് സ്കൂളില് പഠിപ്പി പഠിക്കുമ്പോ അഞ്ചാം ക്ലാസിലൊക്ക എത്തുമ്പഴായിരുന്നു ഇം ലോ ഇംഗ്ലീഷ് കൊറച്ച് താമസിച്ച്
ഇംഗ്ലീഷ് ഇല്ല ഹിന്ദി ഹിന്ദി എല്ലാരന്ന് ഞ്ചാം ക്ലാസില്
ആ ഹിന്ദി ഹിന്ദിയും അങ്ങനാന്നെ അഞ്ചാം ക്ലാസ്സില് പക്ഷെ ഇംഗ്ലീഷ് നമ്മള് പ്പോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വേഡ്സ് പഠിപ്പിക്കാന്നല്ലാതെ ഇപ്പോ ഇവര് പ പഠിക്കും പോലെ ഗ്രാമറ് വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്ക പഠിക്കുന്നത് ഇപ്പഴേ അവരെ യു കെ ജി എത്തുമ്പഴേ അത് പഠി പഠിക്ക്ന്നണ്ടല്ലോ
ഇപ്പൊ യു കെ ജിയില് പിന്നെ എ ഫൊറാപ്പിൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസുതല് പുസ്തകങ്ങള് ടെക്സ് സ്റ്റില് ഒരു പിന്നെ ഒരു സ്റ്റോറിയാലും എന്തായാലും അതിനെ കുറിച്ച് എഴുതാനായാലും ഫസ്റ്റാൻഡേർഡുതല് തൊടങ്ങും ന്ന്ണ്ട്
ഏ എന്നാ ഇവിടങ്ങനെയല്ല ഇവിടെ ഫ എ എൽ കെ ജീല് നമ്മള് ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ പരിചയപ്പെടുക അതിന്റെ ഓരോ വേഡ്സും അങ്ങനെ
ചെറിയ സ്റ്റോറീസൊണ്ട് യു കെ ജിയില്
ആ യു കെ യു കെ ജിലെത്തുമ്പോ അമ്മള് സൗണ്ട് വെച്ച് പ പഠിക്ക്ന്ന്ണ്ട് സൗണ്ട് വെച്ച് തന്നെ എ ഇ ഐ ഒ യു അത് സൗണ്ട് വെച്ച് പഠി ക്കിന്ന്ണ്ട് പിന്നെ ഇപ്പ ദേർദ് ദിസ്സ് ദേറ് അങ്ങനെ പ്യൂ സിംഗുലറ് പ്യൂറല് എല്ലാതും ആ ഗ്രാമറ് മൊത്തം എല്ലതും പഠിക്ക്ന്നുണ്ട് യു കെ ജിയില് അതേപോലെ ഹൺ ട്രഡ് വരെ നമക്ക് ഹ നമ്പേഴ്സും നം നമ്പർ നെയിംസും പഠിപ്പി ക്ക്ന്നുണ്ട് ലെറ്റേഴ്സ് കാണാതെ പഠിപ്പിക്കുന്നുണ്ട്
ഉം ഉം ആ അതിവിടേം ഒണ്ടായി
ആ ചെല ആ ഇവിടെ എ എൻ്റെ സിസ്റ്ററ് പഠിപ്പിക്കുന്ന പഠിക്ക് സിസ്റ്ററ് മോള് പഠിക്കുന്നേടത്ത് ട്വൻ്റി വരെ പഠിപ്പിക്കുന്നൊള്ളൂ യു കെ ജിയില് ഇവ് ഇവിടെ ഹൺ ഡ്രഡ് വരെ പഠപ്പിക്കുമാ
ഇവിടെ ഫിഫ്റ്റി വരെ
അ ഓ അ തേയോ പക്ഷെ ന്ന് ഞാൻ പറയാണെങ്കി മക്കക്ക് പെട്ടെന്ന് ബ്രെയിൻ ഡെവലപ്പ് ആവണ ഒരു ടൈം ആണല്ലോ അത്.
ആ ചെറി ആറ് വയസ്സ് വരാണ് വ ഡെല്മെന് സയം, അപ്പഴത്തേക്ക് ഇത് പെട്ടന്ന് പിള്ളേര്....
അതെ അതെ. ആഹ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അ അത് നമ്മളിങ്ങനെ ഏഹ് ഡെയിലി നമ്മളന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇമ്മേയ് മ് എക്സാമ്പിൾ കൊടുത്ത് നമ്മൾ ചോയ് ച്ചോണ്ടും പറഞ്ഞോണ്ടും ഇരിക്കണം.
ആഹ് എന്നാലേ പറ്റൊള്ളു അല്ലാതെ പറ്റത്തില്ല.
റ്റത്തില്ല എനിക്ക് ഇപ്പം ഏഹ് ഞാനിപ്പോ പ്രഗ്നന്റാ അപ്പൊ എനിക്കത് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. മകളുടെ കാല് ആഹ് കാ ആലോചിച്ചിട്ടും ടെൻഷൻ പഠിക്കുന്ന കാര്യത്തിലാ നമുക്ക് കൂടുതൽ ടെൻഷന്. പഠിക്കാൻ അത്രയും ണ്ടാവുമ്പോ പിന്നെ, നമുക്ക് ടെൻഷൻ ആണല്ലോ
ഇപ്പ രണ്ടുപേരുണ്ടല്ലോ അപ്പൊ രണ്ടുപേരെം ശ്രദ്ധിക്കണം.
ആഹ് അതെ. അവരണ്ടു പേരും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സിലാണല്ലോ ഇപ്പൊ ക്കി
ഉം, വേ വേയ്സിട്ട് കൊടുത്താലല്ലെ മുന്നോ ട്ടവരെ നല്ല വൃത്തിയായിട്ട് പോവത്തൊള്ളൂ. നമ്മളൊരു വീട് പൊക്കിക്കട്ടാ അടിസ്ഥാനവല്ലേ വലം കൊടുക് ക്കേണ്ടത്.
അതെയതെ. അത് ന്ന് പറയുമ്പോ നമ്മള എടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചുകണ്ടരിക്കണം, അല്ലെങ്കി അവർ മറന്ന് പോകും. ആ ഒരു പ്രായ ആണിത്.
ഉം.
പ്പൻക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിനി. ഞാൻ വിചാരിച്ചു ഡെലിവറിയക്കെ ആവ്ണ സമയത്ത് ഏഹ് നമ്മൾ ഇത് കൊടുക്കാന്ന്. എന്താ പറയ? ട്യൂഷനോന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ച്.
ആഹ്, ട്യൂഷന് കൊടുകുന്നു, ആ ട്യൂഷൻ കൊടുക്കുന്ന നല്ലത്. ഇപ്പൊ.... നിങ്ങൾ നോക്കുന്നല്ലേ? ഡെലിവറി സമയം ആവുമ്പോ, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റ റ്റത്തില്ലല്ലോ, വീട്ടിൽ വേറെ ആരുും ഇല്ലേ? ഉൻഡ്
ഇല്ല ഇല്ല നമ്മള് ഒറ്റക്ക. ആഹ് കൂട്ടുകൂടുമ്പോ അല്ല, സെപ്പറേറ്റ് ആയിട്ട് മാറിയിരിക്ക. അപ്പോ ഞാൻ വിചാരി ബുദ്ധിമുട്ട് സത്യം പറഞ്ഞ... ആ നമുക്ക് ഇപ്പം, ആരെങ്കിലും ഹെല്പ്പ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മള്... നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും പക്ഷെ നമ്മ്ള് നമ്മുക്ക്ന്ന് പറയ്പോ ഇപ്പോ നമ്മ്ള ഹസ്‌ബെൻ്റായാലും ഇപ്പോ നമുക്ക്, മക്കളായാലും നമുക്ക് അത്രയും കെയർ തരുന്നുണ്ടല്ലോ. അപ്പോ ഇനിയിപ്പോ നിക്ക് വെയ്യാന്ന് പറഞ്ഞാല് ഇനിക്കൊന്നു കെടെക്കാ, എനിക്ക് കഴിയുമ്പോ എടുത്താലമതി, എനിക്ക് വെയ്യെങ്കി ഫുഡ് പൊറത്തുന്ന് വെടിക്കണെങ്കിൽ മേടിക്ക നമക്ക് നമക്ക് ക്ഷീണം വരുമ്പോ നമക്ക് കിടക്കാം ആരും നമ്മളെ കണ്ട്രോൾ ചെയ്യാനൊന്നും ഇല്ല ഇപ്പൊ നമ്മളരു കൂ ആ കൂട്ടുടുംബത്തില ആകുമ്പോ അത് പറ്റൂലല്ലോ അപ്പൊ നമക്ക് അവിടെ ആ കൊറച്ചു പ്രായത്തിന് മൂത്ത ആളുകളൊക്കെ ണ്ടെങ്കിൽ അവളെന്താ കിടക്കുന്നെ ഇപ്പ എല്ലാർക്കും സാധാരണ അല്ലേ അങ്ങനെയൊക്കെ നമ്മള് ഓരോ വീട്ടിൽ ഓരോ
ആ ആഹ് തന്നെ തന്നെ ഇനിയിപ്പൊ ഞാനാണെങ്കി സ്വാതന്ത്രമായി ട്ട് നടക്കാ ന്റെ കൊച്ചിന് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആരുടെ ചോയിക്കാനുല്ല പറയാനുല്ല
അതെ അത് ഒറ്റക്കാണോ
ഞാൻ ഞങ്ങളെ ഫാമിലി മൂന്ന് പേര് വാ ഞാന് ഇക്ക മോള്
അതെ ഉ സപ്പറേറ്റ് ഞാനും പറയാ നമ്മൾ അവരും വേ വേണം നമുക്ക് ഇവരും നമുക്ക് നമ്മളും വേണം പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ അടുപ്പം നമ്മളോട് കൂടുതൽ അടുപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏതൊരു ബന്ധ തന്ന് അയാലും നമ്മള ഒന്ന് വിട്ട് നിക്കുമ്പഴാ നമുക്ക് ഓര് കൂടുതല് അടു അടു
ആ അറ്റാച്മെന്റ്‌ അടുപ്പ എല്ലാവരുംഅത് എപ്പൊഴും എപ്പൊഴും കണ്ടോണ്ടിരിക്കുമ്പോഴെ ക്കി ഒരു ഇത് കാണത്തില്ല വല്ലപ്പോഴൊക്കെ ആവുമ്പോഴത്തേക്ക്
ആഹ കൊഴപ്പല്ല ആ നമ്മള് ചെല്ലുമ്പോയാലും നമുക്ക് ചായയും കാപ്പിയും എടുത്ത് ചെയ്ത്ത് തരാനാലും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് അവർ ഒരു ഇഷ്ടത്തോട് അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവ അവര് കാണുന്നുണ്ട് സ്നേഹം മറ്റേ നമ്മള നമ്മളെ എപ്പഴുംകണ്ട് കണ്ട് പിന്നെ നമ്മള് നമുക്ക് ഒരു ഇതായിരിക്കും നമ്മളോടൊരു എപ്പോഴും കാണുമ്പോൾ നമുക്ക് അങ്ങനെ
അപ്പൊ എപ്പഴും കാണുന്ന നമ്മളെ വേണ്ട അപ്പൊ അ പുറത്ത് ഇന്ന് വരുന്നഅവൾ നമ്മളോട് ആയിരിക്കുംകൂടുതൽ അറ്റാച്ച് അപ്പൊ നമുക്ക് മസ്സിൽ എ ഏതായാലും വിഷമം കാണും നമ്മൾ ഇത്ര ചെയ്തിട്ട് നമുക്ക്
ആഹ ഒന്നും കിട്ടില്ലേ ആ അതെ അതെ പക്ഷെ ഇപ്പോഇന് ഓക്കെയ ആണ് ഇങ്ങനെയ ആവുമ്പോ ഓക്കെയ ആണ് അപ്പൊ ഞാൻ വിചാരിക്കും ആ ഇപ്പൊ ഞാൻ ഇത് വരെ അങ്ങനെയായിരുന്നു ഇപ്പോ മോന് ആറ് വയസ്സായില്ലേ അപ്പോ ഈ പറഞ്ഞ പോലെ മക്കൾ സ്‌കൂ നഴ്‌സറിയിൽ ആ നഴ്സറിയിലായിരുന്നു ത്‌ വരെ നഴ്സറിൽ പോയി കഴിഞ്ഞാൽ നമ്മള് ഫ്രണ്ട്സും ആയിട്ട് നമ്മൾ നമുക്ക് ഇന്ന കഫയിൽ കൂടാം അവര് സ്കൂളിട്ട് വരുമ്പോക്കും നമുക്ക് വന്നാ മതി ആ നമുക്ക് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന്റെ ഇടയിൽ ഞാൻ ഒരു കോഴ്സും ചെയ്തിരുന്നു അക്കൗണ്ടിങ്ങിന്റെ അപ്പൊ നമുക്ക് അതൊക്കെ ഒക്കെ ചെയ്യാം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പടെ നമുക്ക് കരിങ്ങ ആയി പക്ഷെ എന്നാലും എന്നാ പറയാ എല്ലാം ചെയ്യായിരുന്നു അതെ അതെ അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് ട്ടോ അല്ലെ മുക്ക് പെട്ടന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റ് പറ്റുണ്ടോ
പിന്നെ അനുഭവിക്കുന്നവർക്കെ അതിൻ്റെ ഇത് അറിയത്തുള്ളൂ ആ പിന്നെ ന്നാ ശരി ഓക്കെ ശരി
ഓക്കെ ഹും
ആ